ഹലോ ആഹ് എടോ നല്ല വിശേഷോടോ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ പരീക്ഷൊക്കെ കഴിഞ്ഞഎല്ലാവരുടെം
ല്ലാം കഴിഞ്ഞ് അവധിക്കാലം തുടങ്ങിയില്ലേ
ആഹ്
അവധിക്കാലം തുടങ്ങി എന്ത് എന്ത് പരിപാടിയാ കോഴ്സിന് എന്തേലും ചേർക്കണംന്ന്ണ്ട് പിന്നെ ചെറിയാള ഡാൻസിന് വിട്ന്ന്ണ്ട്
ആണോ ഓ ഓ ഓ ആഹ് ആ ഈ സമയത്താണല്ലോ
ആ കേക്കാൻ പാടില്ലല്ലോ
കൂടി രണ്ടും കൂടി കൊച്ചിന് ശ്രദ്ധിക്കാൻ പറ്റത്തില്ലല്ലോ
ആഹ് അതെ അതെ രണ്ട് കൂടി ഉ അല്ല മൂത്ത ആള് ഒരു കോഴ്സ് ച്ചിനെ എന്തേലും കോഴ്സിനെ ചിത്ര രചനയോ അങ്ങനെ എന്തേലും വിടാന്ന് വിചാരി ച്ചേ അതിനു ചൂടായിട്ട് ക്കെ ആണെങ്കില് ഉം നല്ല ഇതല്ലേ കാലാവസ്ഥ ഇങ്ങര പ്രശ്നല്ലേ
അത് ശരി ഭയങ്കര ചൂടല്ലേടോ ഇപ്പൊ സ്വിമ്മിംഗ ഒക്കെ അങ്ങനെ
ആ സ്വിമ്മിങ് ഇപ്പൊ ഇവിടെ ഇല്ല ഇവിടെ ഇല്ല.
ആ കരാട്ടെ ഇല്ലെ പെങ്കൊച്ചല്ലേ കാരട്ടെക്കെ പഠിപ്പിചൂടാരുന്നാ
ആ കരാട്ടെ ഇപ്പൊ അടുത്ത മാസേ തുടങ്ങുള്ളൂന്ന് പറഞ്ഞു. അ അപ്പ വിടാന്ന് വിചാരിച്ചു ഉം. മൂത്ത ആൾകറിയം തോള് കരാട്ടൊക്കെ കഴിഞ്ഞല്ലേ അവള് പിന്നെ കബഡി കബഡിയിലൊക്കെ ഉണ്ടല്ലോ കബഡിയിലൊക്കെ സ്റ്റേറ്റിലൊക്കെ ചാമ് പിന്ന ആ മ മൂത്താളുണ്ട് ചെറിയ ആൾക്ക് പിന്നെ അതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല അവക്ക് ഇങ്ങനെ ഇത് പാട്ട്, ഡാൻ-
ഡാൻസിലെക്കേണ് ഇൻട്രസ്റ്റ് ആഹ് അന്നിട്ട് ക്ലാസ്സിലൊക്കെ ഡാൻസ് ച്ച് കളിക്കോ ഏച്ചി
ആ സ്കൂൾ വാർഷികത്തിനൊക്കെ ഡാൻസ് കളിച്ചു രണ്ട് ഡാൻസ്ണ്ടായിരുന്നു പിന്നെ ഞങ്ങളെവിടെ ഇവിടെ അടു ത്തന്നെ ഒരു വിഷൂന്റൊരു പ്രോഗ്രാമിനൊരു ഡാൻസ് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതില് അവൾക്ക് ഈ കൈകൊട്ടികളിയാണല്ലോ ഇപ്പോ പ്രധാനം അപ്പൊ അതില് ആ ന്ന് അവള് ചേർന്ന്ട്ട് പിന്നെ രണ്ടാമത് വേണ്ടാന്ന് വെച്ചു പിന്നെ പരിപാടി നടക്ക്ന്ന സമയ ത്തു മൂപ്പർക്ക് ഭയങ്കര വെഷമായിരുന്നു യ്യോ ച്ചേ കൂടായിരുന്നു അമ്മേന്നൊ ക്ക‌ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കൊഴപ്പല്ല കൈകൊട്ടി വീയ്ന്ന്‌ പക്ഷെ ഇപ്പൊ അത്രല്ലെ കുഞ്ഞു പ്രായല്ലേ കൊറച്ചു കൂടെ വലുതാവട്ടെ ഒക്കെ പറഞ്ഞു അപ്പ അവള് പറഞ്ഞു ഇന്നാ പിന്നെയന്നെ ഡാൻസിന് ഡാൻസ് പഠിക്കാൻ വിടമ്മേന്ന് പറഞ്ഞിട്ട് ഞാൻ ഡാൻസിനിപ്പ ഞായറാഴ്ച കൊണ്ടുവിട്ട് ഡാൻസ്
നാല് ക്ലാസിലാക്കി ആഹ്
ഉം ഉം ഇപ്പൊന്നും പഠിപ്പിക്കാനങ്ങതന്നെ ന ല്ലെ എന്താ പറയാ നല്ല ഫീസ് കൊടുക്കണടാ പണ്ടത്തെ പോലൊന്നല്ല ഇപ്പൊക്കെ അഞ്ഞൂറ് രൂപൊക്ക ആയി ആഴ്ചേൽ ആഴ്ചേൽ ഒരു ഡാൻസ് ക്ലാസ് ഒരു മാസത്തില് നാല് ക്ലാസ് നാലോ അഞ്ചോ ക്ലാസ് അല്ലേ ഉള്ളൂ അഞ്ഞൂറ് രൂപ കൊടുക്കണം ഒരു മണിക്കൂർ ഇങ്ങാണ്ടേ ഇള്ളൂ
എല്ലാ ദിവസവും ഇല്ലല്ലേടോ
ഇല്ല ഇല്ല എല്ലാ ദിവസൊന്നും ഇല്ല ശനി ഞായറും ചെലപ്പോ ശനിയാഴ്ച ഉണ്ടാവും ഞായറാഴ്ച മാത്രമാണ് അവർക്ക് അവരുടെ ഫീസിന് കണക്കായിട്ടുള്ളണി അപ്പൊ പഠിപ്പൊക്കെ ഉള്ളൂ
അശൂ എല്ലാ ദിവസം ഉണ്ടെങ്കി നല്ലതായിരുന്നു തനിക്കിപ്പോ അവിടെ ന്നും ഉണ്ടായിരുന്നില്ലേടൊ
എന്താടാ
കലാമണ്ഡലത്തിന്റെ ഡാൻസ് ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ലേ
ഇല്ല ഇല്ല കലാമണ്ഡത്തില് പിന്നെ അങ്ങനെയ ഇവിടെ ഇവിടെ അങ്ങനെ കലാമണ്ഡലത്തില് പഠിപ്പിക്കുന്ന ആൾക്കാാരൊന്നുമില്ല ഇവിടെ വീട്ടീന്നെന്നും വീട്ടിലുള്ളവര് ഒരു സാധാരണ പഠിച്ചിട്ട് ഭരതനാട്യോക്കെ പഠിച്ചിട്ട്
ആഹ്
അങ്ങനെ പഠിപ്പിക്കുന്ന ആകെ ആ അവരാണോ പഠിപ്പിക്ക ആ പഠിപ്പൊക്കെ കണക്കന്നെ ഇപ്പോഴത്തെ ഉം
ഇങ്ങനെ ഡാൻസൊക്കെ ണ്ടെങ്കി കിട്ടിയേനേയിരുന്നൂന്ന് കൊ
അതെ അതെ അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ നമ്മളതിന് നല്ല പൈസ ചിലവിടണമെന്നേ ഡാൻസും അരങ്ങേറ്റവും മൂത്താളിപ്പം അരങ്ങേറ്റം കഴിഞ്ഞിട്ട് ചുമ്മാരിക്കാ അവളിപ്പം ആ സ്റ്റേജ് പ്രോഗ്രാമിനൊക്കെ പോണെങ്കി നമ്മള് നല്ല പൈസ മുതൽ ഇടണം
അങ്ങോട്ട് മൊടക്കണോ
വേണം ഉം അങ്ങോട്ട് മുടക്കിയിട്ട് അവരെ സ്റ്റേജില് കയറ്റണം അല്ലാതെങ്ങനെ സ്റ്റേജ് ട്ടൊന്നും അവർക്ക് കിട്ടുല്ല
ഇപ്പ ഒരുപാട് പേര്ക്ക് അങ്ങനെ കിട്ട വീട്ടുകാര് പൈസെ അങ്ങോട്ട് കൊടുക്കുന്നുണ്ടല്ലോ
അങ്ങനെ ഉണ്ട് പക്ഷെ ഇവിടെ ഇവിടെയൊന്നും അവരെ അത്ര താല്പര്യപ്പെടുല അപ്പ നമ്മള് ക്കൊരു സ്റ്റേജിമെറണങ്കി നമ്മള ങ്ങോട്ട് ചോദിച്ചിട്ട് പൈസ മുട കേട്ട്
ആ അല്ല ചേച്ചി കൊച്ചിനെ കൊച്ച് ഡാൻസ് കളിക്കും അപ്പൊ അവളിങ്ങനെ ഭരതനാട്യമാണ് അപ്പൊ അത് പഠിച്ചിട്ട് അവര് കളിക്കുന്നുണ്ട് അരങ്ങേറ്റ ഒക്കെ കഴിഞ്ഞ് അവക്കടെ അപ്പൊ അവ രണ്ടു മൂന്ന് സ്റ്റേ ഇങ്ങനെ അവള് കഴി കളിച്ചതാ അത് കഴിഞ്ഞിട്ട് ഇപ്പോ ഇങ്ങനെ ഉത്സവം വരുമ്പഴും പെരുന്നാൾ വരുമ്പോഴും അങ്ങനെ എല്ലാവരും മതിവേദ മതഭമന്യ എല്ലാവരും അവടെ ഡാൻസ് കളിക്കാൻ വേണ്ടി വിളിക്കും ഏ അ വിളിച്ചിട്ട് അക്ക് പൈസ കൊടുക്കുന്നുണ്ട നേ
പൈസ കൊടുക്കുവോ ഡാൻസ് കളിച്ചിട്ട് പൈസ കൊടുക്കുവോ അതി ഈ മത്സര മത്സ മത്സരം വെച്ചാലല്ലേ പൈസ കൊടുക്ക പൈസ കൊടുക്കുവോ
അല്ല അങ്ങനെയല്ല ഇവര് ഇവ ഇവക്ക് ഒരു പ്രോഗ്രാം ഇങ്ങനെ കൊറെ പ്രോഗ്രാംസ് വേണല്ലോ അപ്പൊ ഇവര് വേറെ സ്ഥലത്തുള്ള ആൾക്കാരല്ലേ അപ്പൊ ഇവര് വന്ന് വിളിക്കും ഇങ്ങനെ ആ ഒരു പരിപാടി ഉണ്ട് അയിന് രണ്ടു മൂന്ന് ഡാൻസേഴസ് ഇങ്ങനെ നീർ നർ അവര് വരുന്നുണ്ട് അപ്പൊ നിങ്ങളും കൂടി വെരണം അന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഇവരിക്ക് പൈസ കൊടുക്കുവന്ന്
കൊടുക്കും അല്ലേ ഇവിടെ അങ്ങനെയല്ലടെ പൈസ കൊടുക്കുവൊന്നും ചെയ്യില്ല ഇവിടെ നമ്മള് ഒരു സ്റ്റേജ്കിട്ടണെിൽ അങ്ങോട്ട് പോയി പിന്നെ നമ്മള് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ വാങ്ങിക്കണം വാട ക്കായാലും റെന്റിന് അയാലും പിന്നെ അല്ലെങ്കിലും പൈസ കൊടുത്തിട്ട് വാങ്ങിച്ച വാങ്ങിക്കുന്നുണ്ടെിൽ എല്ലാം നമ്മൾ തന്നെയാണ് അവരൊരു സ്റ്റേജ് കൊടുക്കും അത്ര മാത്രമേ ഉള്ളൂ ഉം അതെ അതെ
ആ അങ്ങനെ അപ്പൊ പിന്നെ ഇപ്പ വേറെയും ഇപ്പൊ കൊറച്ച് കൊറെ പിള്ളേരെ ഈ എന്താണ് ഇത് ഡാൻസ് തല്ലാണ്ട് തന്നെ നമ്മള് കായികക്ഷമത പോലെ തന്നത് ഈ കൈ കൊണ്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെല്ലേ?
കരകൗശല ആ കരകൗശ ആ നിർമാണം
എംബ്രോയ്ഡറി കൈ ഇങ്ങന നൂ തുന്നീറ്റ്. തുണീല് കുഞ്ഞ് പൂക്കളക് ഒക്കെ ഉണ്ടാക്കത്തില്ലേ?
ആ പക്ഷെ അതൊന്നും ഇവിടെ ഈ കുട്ടി നമ്മളെ ഈ നാട്ടിലൊന്നും കുട്ടികൾക്കൊന്ന് നമ്മളീ ഗ്രാമപ്രദേശത്തായതോണ്ടേ കുട്ടികൾക്ക് ആ അങ്ങനെയുള്ള ഇതൊന്നും ഇല്ല. നമ്മൽത്
ആണല്ലേ ഒയ്യോ അതൊക്കെ നല്ലതായിരുന്നെന്നെ.
നല്ലതായിരുന്നു അതെ അതെ കുട്ടികള് ഇപ്പം ചുമ്മാ ഈ ഫോണിൽ നോക്കിയിരിക്കുന്ന ടൈമൊക്കെ അവർക്ക് നല്ലൊരു ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെങ്കെ അവർക്ക് അതൊരു ഒരു താല്പര്യം ഉണ്ടാവും ചെയ്യും. ചെയ്യും ചെയ്യല്ലോ
പോയേ ചെയ്യും അന്നാ അവര് നല്ലൊരു ക വടി ക്യേം ചെയ്യുആര്ന്നു.
അതെ അതെ അതെ ഇവ രണ്ടു മാസം ഉം രണ്ടു മാസം വരെ കൊണ്ട് വർക്ക് ഒന്നൊ
പ്പം ഈ പ്പ ഈ അവധി കാല സമയത് ത്താണല്ലോ കൊച്ചുങ്ങള സ് പോക്കണ്ല് ഇങ്ങനെ സംസാരിക്കാൻ ഇംഗ്ലീഷ് സംസാ സംസാരിക്കാൻ പഠിക്കാൻ വിടുന്നതൊക്ക
അതെ അതെ അതൊക്കെയുണ്ട് അതെല്ലം പു പെന്നെ ഇപ്പൊ ഇനി എന്താ പറയാ ഈ പഠി പഠിച്ച് എന്ത് പറയാ? സ്കൂള് ഇത്രയും ഒരു ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള ഇടവേളയല്ലേ ഇപ്പൊ അവർക്ക് അതിനോട് താല്പര്യം തീരെയില്ല.
ഐശേ അത് ശരിയാണ്
കാര്യം സ്കൂളിന്നും പഠിക്കുന്നുണ്ടല്ലോ പിന്നെ ഇപ്പോഴെന്തിനാ പഠിക്ക ഇത് ഇപ്പം സ്കൂളിന്ന് ഡാം ആ സ്കൂളിന്ന് ഇപ്പം ഡയറി പത്രവാർത്ത എഴുതണെന്ന് പറയു. വിഷു കഴിഞ്ഞിട്ട് അപ്പൊ അത് തന്നെ ആ എഴുതാൻ വേണ്ടി പറഞ്ഞ കഴിഞ്ഞ മടിയാണ്യ്യോ ആ അങ്ങനെ ഇങ്ങെ അവർക്ക് ഇങ്ങനെ കളിച്ചു നടക്കണം
അവർക്ക് കിടക്കണ സമയം പോണം
അതെ അതെ അവർക്ക് എങ്ങനെങ്കിലും സമയം പോക്കണം
അത് ആസ്വദിക്കാൻ കഴിയുന്നില്ല പഠനം അവർക്ക് ആസ്വദിക്കാൻ കഴിയുന്നില്ല
ആ പടന്ന് ഞങ്ങള് പഠിച്ചല്ലോ ഞങ്ങളീ ഒരു വർഷം ഒരു വർഷം അവിടെ ഇരുന്നിട്ട് പഠി മടിക്കുന്ന കൊണ്ട് കൊഴപ്പില്ല അവള് ഉം അവള് ക്ലാസ്സില് ഫസ് ഭേദവൊണ്ട് തേ കൊഴപ്പൊന്നുവില്ല
ച്ചോളാം
ആ ഇനി പഠിപ്പിക്കാൻ നിക്കണ്ടാന്ന അതാണ് ഉം കളിക്കേണ്ട സമയത്ത് കളിക്കാൻ വിട് നിങ്ങൾ എന്തിനാ എപ്പഴും പഠനം പഠനം പറഞ്ഞോണ്ടിരി
ആ അവിടെ എങ്ങനെ ആ ബാ റ്റ് ഷട്ടിൽ അങ്ങനെയൊന്നുമില്ലേ സ്പോർട്സ് ഒന്നും ഇങ്ങനെ കായിക ക്ഷമത അങ്ങനെയൊന്നുമില്ലേ
ഒണ്ട് സ്കൂളിലുണ്ട് ഞാൻ എന്നിട്ട് ഇവക്ക് മെയിൽ ഇപ്രാവശ്യം ഞാൻ ഷട്ടിൽ ബാറ്റും കോക്കും ഒക്കെ വാങ്ങിച്ചു കൊടുത്തു എന്നിട്ട് ഇപ്പം അത് അവളുടെ ഫ്രണ്ട്സൊക്കെ എത്തിട്ട് കളിക്കുന്നുണ്ട് പിന്നെ രാത്രി ഇവിടുന്ന് അവളുടെ ചേച്ചിയും പിന്നെ അവളുടെ അച്ഛനൊക്കെ കൂടീ ട്ട് കളിക്കും ഷട്ടിൽ ബാറ്റൊണ്ട് കളിക്കാം ഉം അങ്ങനെ കുറച്ച് സമയം അങ്ങനെ പോകും അവിടെ എങ്ങനെയാ നിന്റെ മക്കളൊക്കെ എങ്ങനെ ഇങ്ങനെയാ കളിക്കുന്ന അവിരെങ്ങനെയാ കോഴ്സ് ഒക്കെ ചേർത്തോ
ഞാനാ ആ ആ ചേർത്തു ചേർത്തു അത് തനിയെ ചേരല്ല ഓടിപ്പോയിട്ട് നമ്മളൊന്നും ചേർ ക്കണ്ട
അവർക്ക് ഇഷ്ടായിരിക്കും
ആ സ്പോർട്സ് വരക്കാൻ ഇപ്പൊ വരക്ക ക്കാൻന്ന് പറഞ്ഞാല് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നമ്മള് പഠിപ്പിക്കാനാ താന്ന് ഓർത്തിരുന്ന അപ്പ സാർ തന്നെ പറഞ്ഞു പഠിപ്പിക്കണ്ടാന്ന് പറഞ്ഞു കാര്യം ആള ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടത്തിനിപ്പ ബി റ്റി എസ് ബി റ്റി എസ് ന്ന് പറഞ്ഞ് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നില്ലേ ബി അതിന്റെ കൊറേ ചെറു ക്കമാരും പെണ്ണുങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ
ആഹ് അതെ വരക്കുല്ലേ ആഹ് ആഹ് ആഹ്
ഇപ്പ പിന്നെ നമ്മള് ഇപ്പോ എന്തെങ്കിലും ഒരു ചിത്രം കണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കി അത് സ്വന്തമായിട്ട് തൊ സ്വൻ പിന്നെ അതിങ്ങനെ നോക്കി നോക്കി വരച്ചോളും ട്രേസ് പത്ത് വരക്കില്ല അത് ഇങ്ങനെ പടങ്ങളൊക്കെ കണ്ടാ നോക്കി വരക്കും.
അതെ അതെ അവക്കും അങ്ങനെ വര ക്കാനൊക്കെ അറിയാം. അപ്പ പിന്ന കൈ ഡ്രോയിങ്ങിന്റെ സ് ക്ലാസ് ഒന്നുല്ല. ഞാൻ ഡ്രോയിങ്ങിന്റെ ക്ലാസ്സിന് വിടാന്ന് വിചാരിച്ചിരുന്നെ അപ്പൊ ഞങ്ങക്ക് ഡ്രോയിങ്ങ് ക്ലാസ് വിടണെങ്കിൽ കൊറേ ദൂരം നല്ലയാ പക്ഷെ ക്ക മുടക്കിട്ട് ഡെയിലി അങ്ങനെ വിടാൻ പ
ഓയിൽ പെയിന്റ് ചുമ പെയിന്റുകളൊക്കെ ഇല്ലേ അതിന് കൊണ്ടാക്കി അതിന് കൊണ്ട് പോയപ് പോവാൻ എന്നോട് പറഞ്ഞായിരുന്നു നല്ല സുഖാണ് ഇതിപ്പോ ഇങ്ങനെ വരക്കാൻ അറിയാവുന്നോണ് പിന്നെ കുഴപ്പമൊന്നുമില്ല. അപ്പ അവരെന്നോടു പറഞ്ഞു ആൾക്ക് നല്ലപോലെ വരയ്ക്കാൻ അറിയാലോ എന്ന് ചോദിച്ചു. അപ്പോ ഇയാളോട് ചോയിച്ചപ്പോ ഇയാൾ പറഞ്ഞ് മ മ്മി വരയ്ക്കും നല്ലോലേന്ന് പറഞ്ഞ്.
ഓ അതെ അതെ.
ക്കണത് മമ്മിയാണ് എന്നെ പ്രോത്സാഹിപ്പിക്കണേന്ന് പറഞ്ഞു. അവരോട് അവര് ക്കും ആ അറിയാം. വരയ്ക്കൂന്നറിയാ അപ്പ അതാ മമ്മിക്ക് ക്ക്‌ ഇഷ്ടാണ് ഞാൻ വരക്കണേന്ന്. ‌അതുകൊണ്ട് പിന്നെ ഇപ്പോ ഇങ്ങനെ എല്ലാത്തിനും ഫ്രണ്ടിൽ ഉണ്ടാള് എന്ത് ചോ ചോദിച്ചാലും ഓക്കെ പറയും പിന്നെ പാട്ടിനുണ്ട് സ്കൂളി പാട്ട് പാടാൻ പറഞ്ഞാ ചെയ്യും. പിന്നെ അവര് പറയ ഏ ഇങ്ങനെ അല്ലാണ്ട് തന്നെ ഇപ്പൊ ഒരു വെക്കേഷൻ ക്യാമ്പിന് വിട്ടിട്ടുണ്ട് കേൾക്കുവാണ് ഇങ്ങനെ പാട്ട് ഡാൻസ് ഫ്ലവേഴസ് ഇങ്ങനെ പൂക്കൾ ഉണ്ടാക്കല് കടലാസ് തുണി കണ്ടക്കെല്ലേ അതൊക്കെയുണ്ടവിടെ അപ്പൊ എന്നോട് പറഞ്ഞു ഇതെല്ലാം എനിക്ക് കാശ കൊണ്ടപോൽ മാത്രം മതി അവരവിടുന്ന് തരാന്ന് പറഞ്ഞുന്ന് പറ അപ്പൊ നമ്മളെല്ലാന ഫീസ് അടച്ചിട്ടുണ്ട് ഹലോ
ആഏട്ടാ ആയിക്കോട്ടെ
ഓക്കെ ശരി
ആ ശരി